ഹലോ
ആഹ് ആഹ് ഒന്നുല്ല പത്ത് മിനിറ്റ് സംസാരിക്കണല്ലോ അതന്നെ
ആഹ് പക്ഷെ അങ്ങനൊന്നും പറയാൻ പാടില്ലട്ടോ ഇങ്ങള് ആദ്യായിട്ടാണോ സംസാരിക്കുന്നേ ആഹ് പക്ഷെ ആദ്യം തന്നെ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു
ഓഹ് ആഹ് ഫുഡൊക്കെ കഴിഞ്ഞോ
ഏ കഴിച്ചിട്ടില്ല മക്കള് മദ്രസ്ന്ന് വന്നിട്ടില്ല അപ്പൊ ഒന്നിച്ച് കഴിക്കുള്ളൂ എന്താ അവിടെ വിശേഷം
സുഖം തന്നെ സുഖം തന്നെ മഴയുണ്ടോ
ഇല്ല ഇല്ല മഴ ഇല്ല ഇന്നലെ രാത്രി ഉണ്ടായോന്ന് ഒരു സംശയണ്ട് പിന്നെ എന്താ അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ക ആഹ് ഇവിടെ മഴയുണ്ടായിരുന്നു ഇന്നല്ലെ
ആഹാ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ചായൊക്കെ കുടിച്ച്
എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് ദോശ സാമ്പാർ
ആഹ് മാസ് മറ്റേ ഉഴുന്നു ദോശെ
ആഹ്
ഇവിടെ അതന്നെയാണ് പക്ഷെ ഇസ്ടു ആണ്
ആഹ് ഓഹ് എന്താണ്
ഇസ്ടോ അറിയില്ലേ ഉരുള കിഴങ്ങായിട്ടു ഉണ്ടാക്കുന്ന ആഹ്
ആഹ് പിന്നെ പിന്നെന്താണ് എത്രയിലാ
മക്കളോ മോള് ഏഴാം ക്ലാസ്സില് മോന് ര രണ്ടാം ക്ലാസ്സില്
ആ അവിടെ കുട്ടികളൊക്കെ
എട്ടിലും രണ്ടിലും
ആഹാ ഓക്കെ പഠിക്കാനൊക്കെ ഉഷാറാണോ
ഓ അതൊക്കെ പാടാ നമ്മള് നമ്മൾ സ്ട്രസ്സ് ചെയ്യണം ആഹ്
അയ് ശരി ട്യൂഷൻ എന്തെങ്കിലും പോവ്ണ്ടോ
ആ ഉണ്ട് ഉണ്ട് ട്യൂഷനും പോയാലും നോക്കണം
ഓൺലൈന
അല്ല അല്ല ഇതുവരെ ഓൺലൈൻ പോയിട്ടില്ല
ഓഫ് ലൈനന്നെ അട്
ഓ ആ ആ ആ അട്ത്തന്നെ ഉണ്ട്
ഓക്കേ
അവിടെ ട്യൂഷനുണ്ടാ അതോ ഇപ്പം
ഇല്ല ട്യൂഷനൊന്നും വിടാൻ ടൈമില്ലാന്ന് വെച്ചാല് രാവിലെ മദ്രാസ് ആ കഴിഞ്ഞ് വന്ന് സ്കൂള് അത് സ്കൂള് കഴിഞ്ഞ് വരുമ്പോത്തിന് അഞ്ചരാവും പിന്നെ ഒന്ന് ഫുഡ് കഴിക്കുമ്പോത്ത്നും പിന്നെ മ ഇതാ രാത്രിയയില്ലേ അയിന് സമയ ഇല്ല ആ അഞ്ചരാവും എന്ന് വെച്ച രാവിലെ പത്ത് മണിക്ക് പോവുള്ളൂ പത്തേകാലാവുമ്പോ ഇവിടുന്ന് പോണോള്ളു സ്കൂളിക്ക് അപ്പൊ പിന്നെ രാവിലത്തെ ഇത് കഴിഞ്ഞ് വരുമ്പോത്തിനും ഉള്ള കുറച്ച് സമയം ബാ ക്കുള്ള ആകെ ഒരു മണിക്കൂറൊക്കെ അപ്പൊ പിന്നെ വിട വിട്ടിട്ടില്ല ഇത് വരെ സമയ ഇല്ല
ഓ അ
വിടാനായിട്ട് അപ്പൊ പിന്നെ ഞാൻ തന്നെ മെനക്കെട്ടി നിന്ന് പഠിപ്പിക്കും അതന്നെ പിന്നെ രാത്രി ആകെ കുറ ച്ച് സമയള്ളൂ അ രണ്ടും പഠിക്കാനുണ്ട് സ്കൂളും മദ്രസയും പഠിക്കാൻണ്ട് പിന്നെ എവിടെ സമയമുള്ളവര് എക്സ്ട്രാ സമയം ഇല്ല അതാണ് കാര്യം
ആഹ ശരി ആഹ ആഹ ആഹാരം കഴിക്കാനൊന്നും കൊ ഇങ്ങനെ കൊഴപ്പില്ലേ അങ്ങനെ.
കൊ ഴഇല്ല കഴിച്ചോളും ഫുണ്ടൊക്കെ കഴിച്ചോളും അത് ഇപ്പൊ. വെക്കേഷൻ ആയതുകൊണ്ട് ഫുഡ് ഓരോന്ന് ഉണ്ടാക്കൽ കൂടുതലാണ് അവർ ഓരോന്ന് ആഗ്രഹം പറയും അ. അപ്പ അത്ണ്ടാക്കണം അതെന്നെ പണി ഓരോന്ന് ഓരോന്ന് റീൽസിൽ അതൊക്കെ കാണുമ്പോഴേ അപ്പൊ അത് ഇണ്ടാക്കൻന്നെ ടൈം ഉള്ളു.
പുറത്തൊന്നും പോയില്ലേ ഔട്ടിങ് ഔട്ടിങ് ഓ അതൊക്കെ ഇഷ്ടമാണ്
ആഹ് പിന്നെ അതൊക്ക ഇഷ്ട നിങ്ങ പോയിരുന്നാ.
ആ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയിരുന്നു
ആഹ പിന്നെ ഞങ്ങക്ക് വല്ലാതെ സമയം കിട്ടലില്ല ഉ മതപഠനള്ള കാരണം ഇപ്പൊ അതിന് ഒരു പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നു അപ്പോഴാണ് പോയത്. ട്രിപ്പ ഒക്കെ പോയി വന്നതാ ഇനിയിപ്പോ ലീവ് ഉണ്ടാവൂല മ്മ് ഇപ്പോ ഇനി ഹോളിഡേ ആ് ഇനിപ്പ സ്കൂളും തുറക്കാനായില്ലേ
ഓ ഓ ഓ
മ്മ് ഇപ്പോ ലീവ് കിട്ടണെങ്കില് ഇനി പിന്ന മറ്റേ ഹോളിഡേയ്സ് ഒക്കെ വരണം. ഉ സ്കൂള് തുറക്കണേന് മുമ്പ് ചെറിയൊരു ലീവ് ഉണ്ടന്ന് തോന്നണ് റ വീട്ടിലൊക്കെ ഒന്ന് പോകണം എന്ന് വിചാരിക്കണ
ഓ അടുത്ത മാസം അല്ലേ സ്കൂൾ തുറക്കുന്ന
ആ അതെ മതപഠനള്ള കാരണം
അ അ അ
അ അതിന്റെടയിൽ ഞങ്ങൾക്കൊരു ഇത് വരുന്നുണ്ട് സെലിബ്രേഷൻ വരുന്നുണ്ട് അ
ഓ ഓ ശരിയാണ്
അപ്പൊ ചിലപ്പോ ലീവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ സ്കൂള് തുറന്നിട്ടുണ്ടാവൂല്ലേ അപ്പൊ അങ്ങനെ ഒന്ന് പോവാണന്ന് പ്ലാൻ ചെയ്യുന്ണ്ട്
ഓ ഓ
പിന്നെ ഒരു കസിന്റെ കല്യാണാണ് അടുത്ത മാസം
ഓഹ്
ഏഴാംന്തി അപ്പൊ ഒക്കെ കൂടിയാണ് ഉ സ്കൂൾ തുറക്കലും കല്യാണവും ഒക്കാണ്
ഓഹ് ഞങ്ങക്ക്‌ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ
അതെ കസിന്റെ ആയിരുന്നോ ആഹ് ഓക്കെ
ഞായറാഴ്ച ആയിരുന്നു
അടിച്ചു പൊളിച്ചോ
അഹ് ഹ ഓഹ് കൊറേ ദിവസം അതിന മുമ്പേൊക്കെ പോയായിരുന്നു കാരണം ഈ ഹൽദിയും അങ്ങനൊക്കെ ഉണ്ടല്ലോ ആഹ്
ഇപ്പൊ ഇവിടുന്ന് കൊറച്ച് ദൂരെയാണ് എന്റെ നാട്ടിലാണ് വേറെ ഡിസ് സ്ട്രിക്റ്റാണ് അപ്പൊ ഇവിടെടുത്തൊക്കെണെങ്കിൽ സുഖാണ്, നമുക്ക് രാവിലെ പോയി രാത്രിങ്ങട്ട തിരിച്ചു വരുന്ന രീതിയിൽ നമുക്ക് എല്ലാം മെയിന്റയിൻ ചെയ്ത് പോകാം
ഉം ഉ
ഇതിപ്പ അത് നടക്കൂല ഇത് കൊറച്ച് ദിവസം മുമ്പ് പോകണം സ്കൂളും മദ്രസയും ഒക്കെ എല്ലാം ലീവ് എടുക്കണം അത് സ്കൂൾ തുറന്ന ടൈം ആയതുകൊണ്ടെ, പിന്നെ സ്റ്റാർട്ടിങ് ആയതുക കൊണ്ട് വലിയ ബുദ്ധിമുട്ട് ട്ടില്ലന്ന് പറയാ ചാപ്റ്റർ ഒന്നും എടുത്ത് തുടങ്ങിട്ട് ണ്ടാവൂലാന്ന് വിചാരിക്ക, ഉം പക്ഷെ ബുക്ക്‌ ഒക്കെ പെട്ടെന്ന തന്നെ കിട്ടണോണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്യൂല്ലന്ന്തും പിന്നെ സ്റ്റാർട്ടിങ്ങെന്നെ പിടിച്ചില്ലെങ്കില് അതും ബുദ്ധിമുട്ടാണ് ഒക്കെ കൂടിയാണ് ഉം എന്തായാലും വർണോ ആഹ് എല്ലാം വരണോടുത്ത് വെച്ച് കാണാന്ന് വെച്ചിട്ട് ഇരിക്കേണ്
ഉം
ചൊന്നും ആലോചിക്കണില്ല ഇപ്പ തന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാതിരിക്കട്ടെ ആഹ് ഞാനിങ്ങനെ വിചാരിക്കേണ്ടണ്ട് ഈ അധ്യയന വർഷം എന്തായാലും സ്റ്റാർട്ടിംഗ മക്കളെ പിടിക്കണന്ന് സ്റ്റാർട്ടിംങേ നമുക്ക് രോ ചാപ്റ്റേഴ്സ് വഴി പഠിപ്പിക്കണം എന്നന്നൊക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ടിസ്റ്റ് വരുന്നത്
ആഹ് ബുക്ക് കിട്ടിയില്ലല്ലേ
ഇല്ല ഇല്ല അവര് ഗവൺമെന്റ് സ്കൂളാ ങ്ങള് പ്രൈവറ്റ് ആവുംലെ
ആഹ്
അപ്പൊ നിങ്ങള് പ്രൈവറ്റ് പഠിപ്പിച്ചി പിന്നെ എക്സ്ട്രാ ട്യൂഷനും വേണോ
പ്രൈവറ്റ് അല്ലേ നമ്മള് ആഹ് നമ്മള ഇതാണ് ഇത അങ്ങനെയൊക്കെ പറയാവോണ്ടോ കേവി കേവിയാണ് കേവിയാണ്
എന്നുവെച്ചാൽ എന്താ
കെവിൽ നമുക്ക് ഫീസ് ഒരു ഇളവുണ്ട്
ആഹ് എന്നാലും പ്രൈവറ്റ് അല്ലേ ഇളവലള്ളൂ
അല്ല പ്രൈവറ്റ് അല്ല സെൻട്രൽ ഗവൺമെന്റ് ആണ്
ആഹാ അങ്ങനെുണ്ടല്ലേ
ഓഹ് ഓഹ്
അയ് ശരി
അവർക്ക് ക്ലാസ്സ് തുടങ്ങി പക്ഷെ ത്ത് ക്ലാസ് പത്ത് ദിവസം തുടങ്ങി
ആഹ്
ആഹ് ചാപ്റ്റർ ആയിട്ടൊന്നും ആയില്ല പക്ഷെ തുടങ്ങി
ഇപ്പം നേരത്തെ തുടങ്ങുവോ
ആഹ് എന്നിട്ട് അടച്ച് എന്നിട്ട് പിന്നെ ഈ മെയ്‌ അവസാനം തുറക്കും
അയ് ശരി അങ്ങനെയാണല്ലേ
ആഹ് ആഹ്
ബുക്കൊക്കെ കിട്ടിയാ
ആം ബുക്ക്
ആഹ് അപ്പൊ ആഹ് വക പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ നോട്ട്സൊക്കെ വാങ്ങിയാ ഹലോ ഹലോ ഹലോ